ണ്ടാവും
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്തിരക്കാണ്.
ഞാൻ ദേ ഇവടെ വെർതാ ഓരോന്ന് അങ്ങാട്ടുങ്ങാട്ട് നട്ക്കായിരുന്നു.
ആഹാ പഠിക്കാനൊന്നുല്ലേ?
ഉം പഠിക്കാൻഞ്പ്പോ പ്രൊജക്ടിന്റാണ് പിന്നെ വെള്ളിയാഴ്ചൊരു എക്സാമ്ണ്ട് അത് ഇപ്പ തലേ ദിവസൂക്കെയിരുന്ന് പഠിക്കുള്ളോ
മ് അ അങ്ങനെ പഠിക്കര്ത് ഇവിടെ പരിപാടിയൊന്നുല്ലാ ജസ്റ്റ് സിനിമ കണ്ടൊണ്ടിരിക്കയായിരുന്നു പിന്നെ ആഹ് മട്ത്തപ്പെയ്ന്നേറ്റ് പോന്ന് ആഹാ ഈ തലോസം പഠിക്കാൻ വെച്ച ക്കരുത് എന്തെങ്കിലൊക്കെയായിട്ട് എന്തെങ്കിലൊക്കെയായിട്ട് നോക്കി ചുമ്മാ നോക്കിയാണെങ്കിലും വെക്കണം തലോസാവ്മ്പോഴ്ക്കും ആഹ് നമ്മളങ്ങനേണ് പഠിച്ച് ശീലിച്ച്ങ്ങനെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും തലോസാവുമ്പേ തലേസ്സം ജസ്‌റ്റൊന്ന് നോക്കി ഇതാക്കി വെക്കണം ന്നാലെ പക്ഷേ അ നമ്മളെ നേരത്തെ തന്നെ ഒന്ന് ഇതാക്കി നോക്കി വെക്കണം ജസ്റ്റ് അത് പഠി ഠിക്കണെന്നില്ല ആ ഒരു ഭാഗത്തെ എന്തെങ്കിലൊക്കെ ആഹ് വരൂന്നുള്ളെ ഏകദേശൊള്ളതൊക്കെ ജസ്റ്റ് വായിച്ചു വെച്ചാലും മതി ചെലപ്പോ വായിച്ചു വെക്കണതായിരിക്കും മനസ്സില് വേ വേഗം വര്ണെ
ഉം അത് ശരിയാണ് പഠിക്കണം പഠിക്കാൻ മടിയാണ്
ഉം മടിയായിട്ട് കാര്യംയല്ല നമ്മുടെ ലാസ്റ്റ് ഇതല്ലേ ലാസ്റ്റ് ചാൻസ് അല്ലേ അതാണ് വിചാരിച്ച്ട്ട് അവസാനത്തെ ഇതാണെന്ന് വെച്ചോ. വിചാരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യണം അത്ര ഒള്ളൂ പിന്നെ അധിക ഇമ്മേ എന്നുവെച്ച് ഇതിന്റെ ഒക്കെ പഠിത്തിന്റെ കാര്യംന്ന് വെച്ചാ വേറെ കാര്യ ഒന്നുല്ല ഇനി അപ്പൊ അത് കഴിഞ്ഞിട്ട് നമു അയ്യോ ഞാനന്ന് ചെസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കില് ഇച്ചിരി കൂടെൊക്കെ നോക്കിയിരുന്നെങ്കില് ഞാന് എനിക്ക് ഇപ്പൊ അതിനെ പറ്റിട്ടൊരു ഗ്ര പിന്നെ വരാൻ പാടില്ല. അയ്യോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നോക്കായിരുന്നെങ്കില് അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല പഠിക്ക്ണേ കാര്യ അങ്ങനെയാണ് എപ്പഴും നമ്മള് ശരിക്കും ആ സമയത്ത് മര്യാദക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും പിന്നെ പഠിപ്പിസ്റ്റുകൾ മാത്രേ ഇരുപത്തഞ്ച് ശതമാനം മാത്രേ കുത്തിയിരുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പഠി ള്ളൂ ഒരു എഴുപത്തഞ്ച് ശതമാനം പേർക്കും പറ്റണത് ഇതാണന്ന് വെച്ചാല് അവര് വേറെ ഇതൊക്കെ നോക്കി അല്ല ഒരിതാക്കിയിട്ട് ആയിട്ടില്ലല്ലോ ആയി ട്ടില്ലല്ലോ സമയ ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നീട്ടി നീട്ടി കൊണ്ടോകും അത് കഴിഞ്ഞിട്ട് അത് ഇതാ ച്ചിട്ട് പിന്നെ ഇരുന്ന് പഠിക്കൊള്ളൂ അ അപ്പ ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ആ ബോധ്യം വന്നത് അപ്പഴൊന്നും ഇരിക്കൂല. അപ്പൊ ഒന്നും നമ്മൾ അതിനെ പറ്റി വിചാരിക്കില്ല പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടും വിചാരി റിസൾട്ട് വരുമ്പോഴാണ് അതിനെ പറ്റിയിട്ടുള്ള ഇത് വന്ന്. എൻക്ക് ഇച്ചിരും കൂടെ ആഹ് അയച്ചി ച്ചുകൂടി ഇതായിരുന്നെങ്കിൽ ആ ഇന്ന് നല്ലായിരുന്നേനേ.
ഉം ഇപ്പ പഠിക്കണം പഠിച്ച് കുറച്ചു കഴിഞ്ഞിട്ട് നോക്കാ രാത്രി ഞാൻ രാത്രിന്ന് പഠിക്കണ ഒരാളാണല്ലോ അപ്പൊ വൈകിയക്കിരുന്ന്
ഉം അങ്ങനെണെങ്കിൽ ഓക്കേ കൃത്യായിട്ടുള്ള ഒറക്കം അ അത അതേ ഒറക്കം തന്നെ പകല് എന്ന് വെച്ചാ ഒറക്കത്തിന്റെ ഒരു പ്രത്യേകതാന്ന് വെച്ചാല് രാത്രി നമുക്ക് രണ്ട് മണിക്കൂർ ഒറങ്ങിയാല് അത് ഓക്കെ ആവോ? രാത്രി അത് ഒറങ്ങിയ രണ്ട് മണിക്കൂർന്ന് ഓക്കേണ്. പക്ഷെ ആ ഒരു ഒറക്കം നിന്നത് രണ്ട് മണിക്കൂർ ഒറക്കം നിന്നത് നമ്മള് പകല് നാല് മണിക്കൂർ ഒറങ്ങണം അതിന്റെ ക്ഷീണം മാറണങ്കിൽ. അതാണ് ഒറക്കത്തിന്റെ പ്രത്യേകത ഉം അതാണ് ഒറക്കത്തിന്റെ പ്രത്യേകതാന്ന് വെച്ചാ അങ്ങനെയുണ്ട് എന്ന് വെച്ചാല് അതാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോണവര് നമ്മള് ഏ രാവിലെ ഒക്കെ കിടന്ന് ഉറങ്ങിയാലും അയിന്റെ എരട്ടി ഒറങ്ങും എന്നാലും നമ്മുടെ ക്ഷീണം മാറൂല. പിന്നെ റുട്ടീൻ ആയിക്കഴിഞ്ഞാ നമ്മള് ദിനചര്യ ആയിക്കഴിഞ്ഞ് നമുക്കത് കറക്റ്റ് ആയി ട്ടൊറങ്ങി അതേ അതേ അങ്ങനെണ് ഇങ്ങനെണ് ഇപ്പ നമ്മളിപ്പോ ഇവിടെ ഉള്ളവരെ അമേരിക്കയിൽ പോയി ജീവിക്ക്യണല്ലേ.
ആഹ് ശര്യാ.
അതിന്റെ ഒരുതായി കഴിഞ്ഞ അവരുടെ പകല് രാത്രി രാത്രി പകലും ആയി കൺവേർട്ട ആയി. അവരുടെ ശരീരം അതുയിട്ട് സെറ്റായി അവരുടെ തലച്ചോറ് അതുയിട്ട് ഒറങ്ങ്ണ ഒരു ഇത് അതുയിട്ട് ഓ ഉം അങ്ങനെ അപ്പൊ അത് കൊർച്ച് ശ്രദ്ധിക്കണം അത് കൊർച്ച് ശ്രദ്ധി എന്നെന്ന് വെച്ചാല് നന്നായിട്ട് നോക്കണം. ഒറക്കംന്ന് പറിണത് നമ്മുടെ ഈ ഒരു ഇതില് രാത്രിയില് നമ്മുടെ ഈ ഒരു നാട്ടില് രാത്രിയില ഒറക്ക്, ഊണ് ശരീരം അസെപ്റ്റ് ചെയ്യ്ണത്. സ്വീകരിക്കണത് ഈ ഇതനുസരിച്ച് ആഹ് അതാ അല്ല രാത്രി പഠിക്ക്ണേന് കൊഴപ്പല്ല പക്ഷെ സെയിം അയിന്റെ എരട്ടി ഒരു ഒറക്കം ആ ശരീരത്തിന്റെ ഒരു ഇത്. ഹേ നമുക്കത് പകൽ നമുക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ശരീരം അ ഏത് വിധത്തിലാണ് പ്രതികരിക്കാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല താ.
ഉം ഞാനൊറങ്ങാറുണ്ട് ഇപ്പൊ എക്സാം കഴിഞ്ഞ് വന്നതേ ഉച്ചക്കൊക്കെ ഒറങ്ങാൻ പറ്റൂല പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ ഒറങ്ങാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഒറങ്ങാം കൂടിപ്പോയാ
കാര്യം കാര്യം നിങ്ങടെ തീരുമാനം നല്ലതാണെന്ന് വെച്ചാൽ വേറൊന്നും അല്ല രാത് രാത്രിയാവുമ്പോ വേറെ ഒന്നുയില്ല ആഹ് ശബ്ദവൊന്നും ഇല്ലാതിരുന്ന് മര്യാദക്കിരുന്ന് പഠിച്ച നല്ല ഇതാകാം പക്ഷെ അതാപ്പൊ വേഗം ഇപ്പൊ പകല് പഠിക്കുന്നനേക്കാളും കൂടുതല്- കൂടുതല് നമുക്ക് ഇത് കിട്ടിയേം ചെയ്യും മനസ്സില് കിട്ടിയേം ചെയ്യും ആഹ് പക്ഷെ- ആഹ് ഇതന്ന് വെച്ചാല് പറ്റണന്ന് വെച്ചാൽ വേറെ ഒന്നുല്ല ശരീരവും അതുമായിട്ട് പൊരുത്തപ്പെടണം മനസ്സും ശരീരോം അതുവായിട്ട് പൊരുത്തപ്പെടണം അതാണ് അതിന്റെ ഒരു രീതി അപ്പൊ അത് കൊറച്ചും കൂടെ നന്നായിട്ട് നോക്കാൻ- എന്തോ? ആ ആ അതാണ് ഏറ്റവും അതാണ് ഏറ്റ റ്റവും കൂടുതൽ നമ്മൾ കെയറെയ്യേണ്ടല്ല്
ആഹ് അതെ
ആഹ് ആഹ് ശരീരത്തിന്റെ ഇതാണ് എപ്പഴും ഇവിടെ മഴ യൊന്നുല്ല നല്ല ചൂടുകാറ്റ്ണ്ട് എന്താന്നാവോ ചൂടുകാറ്റ് മഴക്കാറുള്ളോണ്ടാണ തോണത് ചൂടുകാറ്റ് ഭയങ്കരായിട്ട് ട്ട് ഇതാണത്.
അവിടെ ഇപ്പ മഴ പെയ്യില്ലല്ലേ
ഇല്ലില്ലല്ല ഇവിടുത്തെ ക്ലൈമറ്റ് നേരെ ഡിഫറന്റ് ആണ്. അപ്പൊ ആഹ് ഇതിപ്പോ ചൂ ഉം ഇപ്പഴല്ല ഒരു സെപ്റ്റംബർ അവസാനൊക്കെ ആവുമ്പോയ്ക്കാണ് ഇവിടെ ഏഹ് മഴ തുടങ്ങണത് അപ് ടു ഡിസംബർ വരേക്കും ഏഹ് ഇങ്ങനെ മഴക്കാലം നമുക്ക്ണ്ടാവും. അങ്ങനെ ആഹ്
പ്പൊ കൊഴപ്പൂല്ല ഡിസംബറില് പിന്നെ നല്ല തണുപ്പായിരിക്കൂല്ലോ
അതി ആഹ് അതാണ് ഇവിടെ ഒരു പ്രശ്നംന്ന് വെച്ചാല് ഡിസംബറില് തണുപ്പിന്റെ ഇതും കൂടെ വരും പിന്നെ മഴടെ ഒരു തണുപ്പും കൂടെ വരും അപ്പൊ നമ്മൾ കാശ്മീരി ഒരു ഇതുപോലെ ആകും ക്ലൈമറ്റ് വ അഹ് വന്നിട്ട് ട്ട് കാശ്മീരി ഇതുപോലെ ആകും അതാണ്.
ഉം
ഭയങ്കര ദിപ്പൊ നമ്മള അനുഭവിക്കണ ആഹ് അതാണ് ഞാൻ പർഞ്ഞത് ഇപ്പൊ നമ്മളനുഭവിക്കുന്ന എല്ലാ ചൂടിനും അപ്പ നമ്മള് ഭയങ്കരായിട്ട് ഇതാകും അതാ
എഹ് നല്ല തണുപ്പ് ട്ടുന്നെ ആ സമയത്ത്
ആഹ് അത് തന്നെ അത് തന്നെ ആഹ് നമ്മള് കാശ്മീരില് ചെന്ന ഒരു ഇതുപോലെ തന്നെ കിട്ടും ഏഹ് ഉം ങ്ങനെ താവുമ്പോ ആ സമയത്ത് പക്ഷെ അപ്പം നമ്മള് വിചാരിക്കും ജസ്റ്റ് ചൂടാണെങ്കിലും കുഴപ്പല്ല ദൈവമേ ആ ഒരു കാലാവസ്ഥയാണ് നല്ലഹ് ന്ന് അതെപ്പോഴും അങ്ങനെയുള്ള അക്കരപ്പച്ച ഇക്കരപ്പച്ച നമുക്ക് തോന്നുവല്ലോ? നമ്മുടെ നമ്ക്ക് കിട്ടാത്തേയ്നെയാണ് നമുക്ക് നല്ലതായിട്ട് തോന്നണ എപ്പോഴും അതാണ് അയിനെ പറ്റിയ ആഹ് അതിനെ പറ്റിയുള്ള നല്ല നല്ല ഇതായിരിക്കുന്ന ഇത് വെച് നമ്മളയ്ന്റെ നല്ല നല്ല വശങ്ങള് മാത്രേ നമ്മള് കാണുള്ളൂ
ഉം അഹ് ശരിയാ ചീത്തശങ്ങള് നോക്കൂലല്ല
ആഹ് ആ അങ്ങനെയല്ലാ മോളേ? ച്ചാല് നമ്മ നമ്മള് പുറം ഇത് മാത്രം കാണുള്ളൂ നമ്മള്. പക്ഷെ അതിന്റെ ദൂഷ്യവശ ച്ചങ്ങള് അതില്ണ്ടാവു അത് നമ്മള് കാണൂല്ല. നമ്മള് ആ അവസ്ഥയിലെത്തുമ്പോ അതിന്റെ ദൂഷ്യവശങ്ങള് അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ വിചാരിക്കുള്ളൂ ആഹ് ഇതും പ്രോബ്ലം ഓർന്നല്ലേന്ന് അങ്ങനെയുള്ള ഇത് വേറൊന്നുല്ല ഉം
ഭയങ്കരപണിയാണിബളെ പിന്നാം വേറെന്ത് ഇവിടെ ഇനിയിപ്പൊ ആഹ് സീരിലൊക്കെ കണ്ടൊണ്ടിരികാണ് എല്ലാരും അവ അവിടെ സീരിലൊക്കെ കാണുവോ
സീരിയല് കാണൂല ഇവിടെ സിനിമ കണ്ടൊണ്ടിരിക്കാരുന്നു ഞാൻ പിന്നെ അണ്ട് മടുത്തപ്പ ഈ വിജയുടെ ഒരു സിനിമരുന്നു ബിഗില്
ആഹ്
അപ്പൊ അത് കണ്ടൊണ്ടിരികുബോ കണ്ട് കൊറച്ച് നമ്മൾ കണ്ട സിനിമേ ണല്ലോ എങ്കിലൊരു ഒരു ഇതാണല്ലോ ഒരിഷ് ഇഷ്ടണ് ചെലരോട്ഹ് ചെല കഥാപാത്രങ്ങളോട് ചെല ഇരു കളോട് വയങ്കെര ഇഷ്ടയിരിക്കുല്ലോ നടന്മാരോട് അപ്പൊ അതുകൊണ്ട് ഞനത് അത് ഹൊ ഹൊ ഇതായിക്കൊണ്ടിരിന്നപ്പഴാണ് എനിക്കിമടുപ്പൊന്നി ഇതാക്കിയപ്പൊ എന്നാ ഫോൺ ചെയ്യാംന്ന് വിചാരിച്
ജനനായകനെറങ്ങാൻ പോണ്ടല്ല ഈ മാസം
അതെയല്ലേ ആഹ് അത് കൊറേ നാളായിട്ട് ഇരീത് വെച്ചേക്കാറന്ന് ഹൈഡ് ഏയ്ത് വെച്ചേക്കാർന്ന് ഇത് ഇത് ആം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാരുന്നു പിന്നെ ആ ഇപ്പോഴാണ് ഇത് ഇറങ്ങിയത് ഏന്തായാലും എറങ്ങട്ടെ എന്നു വെച്ചാല് ആഹ് അതലെ എറങ്ങട്ടെ എത്ര പേരുടെ ഒരു സിനിമാന്ന് പറണത് എത്ര പേരുടെ ഇതാണ് എത്ര പേരുടെ അധ്വാനണ് ആഹ് അതന്നെ അവർക്കൊക്കെ കാര്യം അവർക്ക് കാശ് കിട്ടു കൊടുത്തിട്ടുണ്ട് പ്രൊഡ്യൂസറെങ്കിലും അവർക്ക് പ്രൊഡ്യൂസറെങ്കിലൊ ആഹ് പിന്നെ അവർക്കും എത്ര എത്രോ കോടിക്കണക്കിന് രൂപ നഷ്ട്ടാവും അപ്പ എപ്പോഴും സിച്നിമ നല്ലോതായിട്ട് ഓടട്ടെ അതെല്ലേ ഏറ്റവും വല്ത്
ഉം പിന്നെ തീ എം വിജയ്നെക്കെ കാണിക്കൂന്നൊക്കെ പറയണ്ട് പോസ്റ്ററില് ടൈറ്റിൽ കാഡ
അയാളുടെ പൊസിഷൻ ഓൾറെഡി നന്നായിട്ട് മാറിയല്ലോ അപ്പം അതുകൊണ്ടാണ് ഉം
അങ്ങനെയൊക്കെ അർ അപ്പ അവിടെ നല്ല മേളരികൊല്ലോ ഇങ്ങനെ പടക്കക്കെ പൊട്ടിക്കൂലേ അപ്പാ
ആഹ് അ അതറിയില്ല ഇതിപ്പോ എങ്ങനെയാണെന്ന് നല്ലതായിരിക്കും നല്ലി ഇതായിരിക്കും നല്ല സ്വീകരണയിരിക്കും മൊണന്ന് വെച്ചാ ഇപ്പൊ ഇങ്ങൊര് ഇങ്ങനെ മന്ത്രിയായി ഇട്ട് മുഖ്യമന്ത്രിയായിട്ടോട്ടുള്ള ഇതാവുമ്പോ ഭയങ്കര ഇതായിരിക്കുന്നു തോന്നണ്
ആണെല്ലേ
ഉം ആയിരിക്കും എന്നാണോ പൊതുവേ തമിഴ് ഇത് എന്ന് വച്ചാല് ഭയങ്കരായിട്ട് താരാരാധന കൂടുതലാണല്ലോ അവർക്ക് നടമാര് എന്ന് പറണത് ദൈവത്തെ പോ ദൈവത്തെ പോലെ തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ട്ടം
അതോന്നായിട്ടിത്ണ്ടാബു പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് ഞാൻ നേരത്തെ കഴിക്കും ഫുഡ് എന്ന് വെച്ചാല് എനിക്ക് ഏ ഏ നമ്മള് ഇങ്ങനെ എടക്ക് എടക്ക് ഫുഡ് കഴിക്കണെങ്കില് ഇപ്പ എനിക്ക് വേഗം വെശപ്പ് തോന്നുന്ന് ഞാൻ വേഗകഴിക്കാതെന്നെല്ല ആഹ് രാത്രി വൈകി കഴിക്കുകയാണെങ്കിൽ പിന്നെ ഇത്കും ഗ്യാസ് സ് ഫോമാകു ആഹ് പിന്നെ അത് പ്രോബ്ലം ആവു അതോണ്ട് ഫുഡ് നേരത്തെ കഴിക്കും ഉം
ഉം മെഡിസിനൊക്കെയിണ്ടല്ലോ
ആഹ് മെഡിസിൻണ്ട് മെഡിസിൻ ടുകൊ ഇടുക്കും കറക്റ്റായിട്ട് ഇതില്ലേൽ അത് പാടാണെന്ന് വെച്ച് നമ്മളത്. കണ്ടില്ലെങ്കിൽ പിന്നെ അത് ഇതായില്ലെങ്കില് നമ്മളെ എഫക്ട് യ്തില്ലെങ്കില് പിന്നെ പാടാണത്
ഉം അത് ശരിയാ
ഉം
അന്നട്ട് വേറെ എന്താ കെടക്കാറായില്ലേ
ഏ ഇല്ലല്ല നമ്മള് വൈകി നമ്മള് വൈകീട്ടാ കെടക്കണെ ന്ന് വെച്ചാല് മോൻ കഴിച്ചിട്ടില്ല അപ്പൊ അവനും വന്ന് കഴിച്ച് ഇതായിട്ടൊക്കെണ് കെടക്കണെ
ഉം ന്നന്ന ശെരിയെന്നാ മോന് ഞാൻ ന്നാ ഭക്ഷണംഎടുത്ത് കൊടുക്ക് ഓക്കെ ന്നാ ശെരി